കേൾക്നില്ലേ
ഹലോ
അലോ കേൾക്ണില്ലേ അലോ കേൾക്ണില്ലേ
ഹലോ
ഹലോ ഹലോ അലോ അലോ കേൾക്ണില്ലേ
ഹലോ കേൾക്ന്ല്ലേ
ഏഹ് കേൾക്ണില്ലാ അലോ അയ്യോ ഹലോ ആഹ് ഇന്ന്ട്ട് അങ്ങ്ട് കേൾക്ക്ണ്ടോ
ആഹ് കേക്ക്ന്ന് കേക്ക്ന്ന്ണ്ട് ളൂ
ഏഹ്
ബ്ലൂട്ടൂത് കണക്റ്റെക്കെന്നു ഫോണെന്തോ കബ്ലൈന്റാണ് അപ്പൊ കണക്റ്റാക്കാണ്
ആഹ് വേർതല്ല ഞാവ്ടെ തായാലും അവ്ട്ന്ന് ഇങ്ങ്ട്ട് കേൾക്ക്ണ് ണ്ടേനു കേൾക്ക്ണിലെ പിന്നൊന്നു പറീല പിന്നെ ഭഷ് ഭക്ഷണം ഴിചാ
ഭക്ഷണം കഴിച്ചില്ല ഞാന് പൊ കേസ്സരിണ്ടാക്കി അത് കഴിച്ച്
എന്ത്ണ്ടാക്കി ഇയ്യ്
കേസ്സരി ഇല്ലെ സേമി കേസ്സരി ട്ട് അത് കഴിച്ച്ങ്ങനെ നിക്കാണ്
ഉം മക്കളും വാ ഹസ്ബന്റൊ ക്കെവ്ടെ
ഹസ്ബന്റ് പൊർത് പോയതാ മക്കളായിറ്റില്ല
ആഹ് ഇപൊ കല്യാണം കഴിഞ്ഞതാ
ഉം കല്യാണം കഴിഞ്ഞിട്ട് വർഷായി അഞ്ച് വർഷൊക്കായി
പിന്നെന്താ
ന്താ പടച്ചോൻ വിധിച്ചീല ട്രീറ്റ്‌മെന്റ് ചെയ്തിട്ടൊന്നുല്ല
ആഹ്
പടച്ചോൻ വിധിച്ചിട്ടില്ലാ
ആഹ് അതൊകെ വിധിച്ചോളും പടച്ചോൻ നല്ലോം പ്രാർ ചൊട്താല്
ഉം
പിന്നേ നിർ തെന്തോ വേഷങ്ങളവസ്ഥെ മഴണ്ടൊവ്ടേ
നു എടക്കെടക്ക് വര പോവ അങ്ങനേണ്
ഉം വെക്കേഷൻല് ടൂറൊക്കെ പോയീന്നോ
എവ്ടേക്ക് എവ്ടേക്കും പോയിറ്റൊന്നുല്ല കല്യാണണ്ടായ്നു അനിയത്തിന്റെ
ആഹ്
അനിയത്തിന്റെ ഏട്ടന്റെ കല്യാണം ഇണ്ടായ്ന് അയിനന്നെ ഫുള്ള് മുഴുകി ഇരിക്കെർന്നു
ആഹ് വേക്കഷന്ല് അതേക്കാരംലെ
വെക്കേഷനിൽ അതേ ഫുൾ പണിയാ അങ്ങട്ട് ഇങ്ങട്ട് നമ്മളെ ഏട്ടന്മാരതും അനിയത്തിനെ അപ്പൊ നല്ല മണ്ടിപ്പാച്ചിലും അങ്ങട്ടുങ്ങട്ടൊക്കെ ന്തായാലും അൽഹംദുലില്ലാഹ് അത് കയ്ഞ്ഞിട്ട് ഇഞ്ഞി ഓള് ജയിച്ചാ മതിയായ്ർന്നു കഴിഞ്ഞ മാസം ഇരുവത്തൊന്നാന്തി
ആ പെരുന്നാൾന്റെ മുന്നായ്ട്ട്ലേ
പെരുന്നാൾന്റെ ഒരാഴ്ച മുൻപ്
ആഹ്
ദേ നാലീസം കൂടി കഴ്ഞ്ഞാ ഒരു മാസായി
ആ വീട്ട്ലാരൊക്കെണ്ട്‌
ല് ഹസ്ബെന്റെന്നെള്ളു
ആ ങ്ങള് രണ്ട് പേരെന്നൊള്ളു ഉമ്മീം ഉപ്പയും ഒന്നുല്ല
പിന്നെ മ്മുപ്പക്കെ ഹുസ്ബർന്റിന്റെ ഉമ്മേപ്പേംക്കെ മരിച്ച്ണ്
ആ വേറെയിക്കല്ലേ ഇങ്ങള് താമസിക്കണേ.
ല്ലായി
ആ അപ്പൊ കല്യാണത്തിന്റെ മുന്നെത്തന്നെ മരിച്ച്ക്ക്‌ണ്ലേ
കല്യാണത്തിന്റെ മുമ്പെ മരിച്ച്ണ് കാ ന്റെ ഹസ്‌ബെന്റിനിരുപത്തിമൂന്ന് വയസ്സ്ള്ളപ്പോ മരിച്ച്ണ്. ബാപ്പ ഹസ്‌ബെന്റിന് ആറ് മസായപ്പോ മരിച്ച്.
അല്ലാഹ് കണ്ടിട്ടേ ഇല്ലലേ.
കണ്ടിട്ട്ന്നുല്ല പിന്നെമ്മ കൊറേ കഷ്ടപ്പെട്ട് മക്ക് ക്കളൊക്കെ ഏഴ് മക്കള് ഇണ്ടായിനി കഷ്ടപ്പെട്ട് വളർത്തി ഹസ്ബെന്റ് ആണ് ചെറ്യേ മകന്
ആഹ് മറ്റോര് മക്കളൊക്കെണ്ട്‌ മൂത്തോലൊക്കെ ണ്ട്‌?
ആ മൂത്തോര്ണ്ട്‌ ഏഴ് ആൾക്കാര്ണ്ട്‌ മൂത്തോര് മൂത്തോല് ആറാൾക്കാർ ണ്ട്‌
ആഹ്
ഓലെന്താ നാത്തൂമ് മൂന്ന് നാത്തൂമാർണ്ട്‌ വേറെ വീട് ഓലെക്കേൽപ്ച്ചോ ഒലത്യാവ്ശ്യം പ്രായല്ലോലാണ് അൻപയസ്സും നാപ്പത്തി അപ്പ വയസ്സുല്ലോലാണ് നാത്തൂന്മാര്
ആഹ് വല്യോന്
ഓലൊക്കെ പിന്നേ മൂത്തച്ഛന്മാരാണ് ഓല് വീടെടുത്ത് പോയിറ്റുണ്ട് അതോണ്ട് ഞാനും ഹസ്ബന്റെന്നെ തറവാ ത്രൊളു
തറവാട്ടിലാണോ?
തറവാട് ഓടാണ്. മക്കളാ വേണ്ടെത് പിന്നെ പടച്ചോറബ് പരീക്ഷണങ്ങളെയൊക്കെ ഇങ്ങനെ തന്നു. അപ്പൊപ്പിന്നെ ഒക്കെപ്പാടതായി
എന്ത് പരീക്ഷണങ്ങള്?
രോഗങ്ങൾ കൊണ്ടന്നെ. ഹസ്ബൻഡിന് സുഖല്ലേനു ഹസ്ബൻഡിന് ക്യാൻസറേനു
മാഷാ ആമീൻ
അനക്കേനു ആ ഇപ്പൊ അൽഹംദുലില്ലാഹ് കൊഴ ഇപ്പൊന്നുല്ല കൊഴപ്പൊന്നുല്ല അൽഹംദുലില്ലാഹ് റാ പോന്നപ്പം മൂന്ന് വർഷായി. ഡിസംബർക്ക് മൂന്ന് വർഷായി
ആപ്പ ചെക് ചേട്ടൻ ചെക്കനേ കണ്ടുള്ളു. തന്നേ?
തൊടക്കത്തില് സെക്കന്റ്‌ സ് റ്റേജില്
ഏഹ്? ഇന്റെയൊരേളാപ്പാക്ക് അങ്ങനെയേര്ന്നു. എന്റെ ഇന്നേവരെ എളാപ്പാന്റെ വൈഫിന് അറിയ. ലാസ്റ്റിലാ അറിഞ്ഞ എന്റത്.
എളാപ്പാക്കും എളാപ്പാന്റെ വൈഫിനു ഇണ്ടായോ?
എളാപ്പാ, ചെറിയ എളാപ്പാന്റെ വൈഫിനു ഇണ്ടായിരുന്നു, വല്യ, മൂന്നാമത്തെ എളാപ്പാക്കു ഇണ്ടാര്ന്നു. എളാപ്പാന്റെ മാറി. ഇതിങ്ങനെ മര്, ഗുളിക ഇണ്ട്ന്നന്നെയാണ്. മറ്റേത് പിന്നെ പറ്റെ അറിഞ്ഞ, മൂപ്പത്തിയന്നെ അറിഞ്ഞിട്ട്ണ്ടായിര്ന്നീല്ല. ഒരാ, ഒര് മാസേ ഉള്ളേനു.
തന്നെ? ഇപ്പൊ നമ്മക്കിപ്പൊ സർവസ് സാധാരണയല്ലാന്ന് വിശദായി അല്ല ഇപ്പൊ കാൽണോൽക്കൊക് കാ, അതല്ല. ഈ പണ്ടൊക്കെ നമ്മക്കൊരു പേടിയല്ലേനുവോ? പക്ഷെ പണ്ട് പോലെയല്ല അസുഖം അസുഖം വര്ന്നതിന്റെ എടങ്ങേറ് കൊറച്ചൊന്നൊല്ല. ഹസ്ബന്റൊക്കെ എടങ്ങേറായത് എത്രയിപ്പിനിക്കല്ലേ അറിയു
ആഹ് കാക്കട്ടെ പടച്ചോൻ എല്ലാരെ തൊ ട്ടു ഇപ്പോളും ട്രീറ്റ്മെന്റ് ഇല്ലേ ന്നിട്ട് മരുന്ന് അല്ലേ
ഇല്ല മരുന്നില്ലടാ
ഗുളികയാ
ഗുളിക ഒന്നുല്ലാ ഏ അല്ല ഗുളിക ഒന്നൂല്ല്യ അത് മെന്റ്ന്റെ ആറ്മാസം കൂടുമ്പോ ആ നാല് മാസം കൂടുമ്പോ അങ്ങനെ പോയാ
ഹാ ആ
അതാണ് പരീക്ഷ് ക്ഷണത്തിലാണ് അതോണ്ടാണ് പിന്നെ അയിന്റെ ഇടയില് മൂന്നെണ്ണം ഇണ്ടായി അബോർഷൻ ആയി പോയിക്ക്ണ്
മ്ം അങ്ങനെ ഫസ്റ്റ് അബോർഷനിൽ മൂന്നെണ്ണം പോയി പിന്നെ അയ്‌ന്റെഷം ഹസ്ബൻഡ് ഹസ് ഹസ് സുഖയി
ഹാ ആ നിങ്ങൾ രണ്ടുപേരേയും പടച്ചോൻ നമ്മളെ തൊ കണ്ടിട്ട്ഇണ്ടാവാലോ ഇപ്പൊ പിന്നെ
അത്രള്ളൂ അങ്ങനെഒക്കെയൊരു പരീക്ഷ് ആ പിന്നെ ഇമ്മള് ദുആർക്ക
അതെ അത് വ കുട്ടാൻന്താണ്ടാക്കിയേ രാത്രിയില്
ഫുഡ് അല്ല ചോറ് ഇണ്ട് ഹാ ഉച്ചക്ക്ത്തേ ഫുഡാണ് രാത്രിലും കൊടുക്കല്
പ്പം രാത്രി വേറെ ഒന്നുണ്ടാക്കൂല അല്ലേ
ഒല്യോന്ന ഞാന് ഹസ്ബൻഡ്‌ അല്ലേ ഉള്ളു
ഹാ പിന്നെ മഴ ഇണ്ടേരുന്നോ മഴഒക്കെ ഇണ്ടോ
വെറുതെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിനു പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ പാറ്റി പോവാ
ലും കൃഷികളായിട്ടൊക്കെണ്ടോ പച്ചക്കറി
പച്ചക്കറികൾ മൂത്തച്ചൻ ച്ചു ഞങ്ങൾ ഈ വീട് പൊഴന്റെ അടുത്താണ് അപ്പൊ പൊഴല് മൂത്തച്ഛൻ കൃഷി ഒക്കെ ചെയ്യും അപ്പൊ ആ സാധങ്ങളൊക്കെ കൊണ്ടെന്നേരും പയറ്, പൂള
ഹാ ചക്കയും മാങ്ങയൊക്കെയുണ്ടോ
ചക്ക്‌ മാങ്ങ ണ്ട് ചക്ക ഇല്ല. ചക്ക മൂത്തച്ഛനോട്ണ്ട് മൂ പഷേ പൈത്തങ്ങള് കൊണ്ടന്നിനി
ആ ചക്കൊണ്ടൊക്കെ വെറൈറ്റി കളുണ്ടാക്കു ട്
ഏയ്‌ ചക്ക പഴുപ്പിച്ച് തിന്നാണ് ഇത്ണ്ടക്കമടിയ അതൊന്നു ആവൂല
ഓ കൂട്ടാൻ വെക്കാൻ കിട്ടണില്ല ചക്കപ്പവേണ്ടപ്പ അവരിക്കിപ്പ ഇല്ല അതാ
മ് മ്
പഴുക്കാൻ പൂതിക്ക് ആ പഴുപ്പിക്കാനുള്ള പൂതിക്ക്. ചെറിയ കഷ്ണം കൊണ്ടോകല്ലാതെ
ആഹ്
തിന്നാം അത്രേള്ളൂ
മ് അല്ലാതെ നിർ ഇപ്പം തിന്നൂല്ല ചേലോർക്ക്ത് ചക്കാന്നു പറ്ഞ്ഞഴിഞ്ഞാ ഭയങ്കര ഇതാണല്ലൊല്ലേ
ഞാനിന്ന് ലാസ്റ്റ്ത്തെ കാണാറ്ണ്ട് എല്ലാവരും ഇപ്പ ആളായിട്ട്ങ്ങനെ നടക്കും
ആ അഹ്ണ്ടാവും ചക്ക വാണംന്നില്ല ഉം പാവ ആൾ പാവാ
ഓ പാ
ഉം
പാവങ്ങൾക്ക് അല്ലെ പരീഷണം കൊട്ക്കൊള്ളു
അയെന്നെ അതാപ്
പാവങ്ങൾക്കും നല്ല ആൾക്കാര് ഇണ്ടാവും
ആ
അപ്പം പടച്ചോന് ഇഷ്ട്ടപെട്ട ആളെയ്ക്കാരം പിന്നെ എന്താ അങ്ങനെ പോവ്ണു അപ്പ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുന്നു ദുലില്ലാഹ് ഇപ്പ കൊറെ കൊഴപ്പൊന്നില്ല
ഞാൻ കൊറെതായിലെ ബുദ്ധിമുട്ടിലെ?
ത്യാവശം നല്ല ബുദ്ധിമുട്ടിണ് അതും എല്ലാം അങ്ങനെ എത്താപ്പം കാട്ട്ണ് ഇൻക്ക് ഇപ്പ ഇന്റെ കല്യാണം കഴിഞ്ഞ്‌യാര്ച്ച് ച്ച് ആണ്ട് ഇപ്പ ഒരു സുഖൊന്നും ഉണ്ടായിട്ട് ഇല്ല അസുഖം കൊണ്ടും
ഏഹ് അസുഖം കൊണ്ടേ ആഹ് ബുദ്ധിമു ഉം ഉം പിന്നെന്തെ
പിന്നെന്തക്കെയാ ഫോൺ ബെൽ അടിച്ചണത് കൊണ്ട്
അപ്പ അത് കട്ടാക്കിയിട്ടുണ്ട്
ആ
ആഹ് ന്നാ ശെരി ഒക്കെ.
ന്നായ്ക്കോ ശെരി.